ഹലോ ആഹ് കേൾക്കാം താങ്കൾക്ക് കേൾക്കാമോ?
ആഹ് കേൾക്കാം. എന്തുണ്ട് വിശേഷം?
നല്ല വിശേഷം താങ്കൾക്ക് അവിടോ?
ആഹ് ഇവിടെയും സുഖം. പിന്നെ മഴയൊക്കെയല്ലേ, എന്തെടുക്കുവായിരുന്നു?
ആഹ് മഴയൊക്കെല്ലേ അപ്പോൾ പുറത്തിറങ്ങാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട്. ഏഹ് സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
ആഹ് അതെ ചിത്രം കാണുവായിരുന്നു. എങ്ങനെ എങ്ങനത്തുള്ള ചിത്രമാണ് താങ്കൾ കാണുന്നത്?
ആഹ് എനിക്ക് പൊതുവേ. ഏഹ് കുറച്ച് ആകാംക്ഷ കൂടുതല, അതുകൊണ്ട് തന്നെ എനിക്ക് ആകാംക്ഷ കൂടുതലുള്ള ചിത്രങ്ങൾ കാണാനാണ് താല്പര്യം.
അതെയോ, താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം കുറ്റന്വേഷണ ചിത്രങ്ങളാണോ? അതെന്തുകൊണ്ടാണ്?
ഓഹ് താങ്കൾക്ക് മനസ്സിലായോ അത്. എനിക്ക് എനിക്ക് കുറ്റാന്വേഷണം ചിത്രങ്ങൾ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഏഹ് കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആകാംക്ഷ കൂടുതലായത് കൊണ്ട് തന്നെ പെ പെട്ടെന്ന് കണ്ട് പിടിക്കണം. ആഹ് സിനിമയില് ആ കുറ്റാന്വേഷണം തെളിയിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണം എന്നൊ ക്കുള്ള ചിന്ത കാരണം ഞാൻ കൂടുതലും കുറ്റാന്വേഷണ സിനിമകളാണ് കാണാർ. താങ്കൾക്ക് ഏതു തരം സിനിമയാണിഷ്ടം.
എനിക്കും എങ്ങനെ കുറ്റഷ കുറ്റന്വേഷണ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതന്ന് വെച്ചാ നമുക്ക് ഓരോ നിമിഷവും ആകാംക്ഷയായിട്ട് ഇനി അടുത്തത് എന്താണ് എന്താണ് ഇനി നട ക്കാൻ പോകുന്നത് എന്നൊരു നമുക്ക് മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വരുല്ലോ, അത് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുറ്റന്വേഷണ ചിത്രങ്ങൾ കാണുന്നതാണ്.
അതെ അത് വളരെ ശരിയാണ്. ഞാൻ അവസാനമായി കണ്ടത് ദൃഢം എന്ന സിനിമയാണ് താങ്കൾ കണ്ടി ട്ടുണ്ടോ
ഓ താങ്കൾ അവസാനമായി കണ്ടത് ദൃഢം എന്ന ചിത്രമായിരുന്നോ? ഓഹ് അത് നല്ലൊരു കുറ്റന്വേഷണ ചിത്രമാണോ ദൃഢം.
അതെ അത് വളരെ നല്ലൊരു കുറ്റാന്വേഷണ ചിത്രമാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസാനമായിരുന്നു ആ ചിത്രത്തിലുണ്ടായിരുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ അത്?
ഞാനാ ഇടക്ക് നമ്മള് മൊബൈൽ ഫോണ് ഉപയോഗിക്കുമ്പോൾ ഞാൻ ചെല ചെല അതിന്റെ ദൃശ്യങ്ങൾ ദൃഢം എന്ന ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് കണ്ടിട്ടില്ല, ചെറുതായിട്ട്
ആണല്ലേ, പക്ഷേ താങ്കൾ കാണണം അത്ര നല്ല കുറ്റാന്വേഷണ ചിത്രമാണത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അവസാനമാണ് അതിന് നമ്മുക്ക് അവസാനം വരെയും ആരാണ് പ്രതി
പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാവോ?
പ്രധാന കഥാപാത്രങ്ങൾ എനിക്ക് അതിലെ നടന്റെ പേര് ഓർമ്മയില്ല. പക്ഷേ കഥ മാത്രമേ ഓർമ്മയുള്ളൂ.
ഓ അതെയോ? നമ്മുക്ക് കുടുംബപരമായിട്ടും അതക്കെ നമ്മുക്ക് എന്തുവാ ഒത്തൊരുമിച്ച് കാണൻ പറ്റുന്ന ഒരു നല്ലൊരു കുറ്റാന്വേഷണ ചി ത്രം തന്നെയാണല്ലേ?
അതെ അതെ അത് വളരെ ശരിയാണ് ഇതുവരെ ഉള്ള ഇറങ്ങിയിരിക്കുന്ന കുറ്റാന്വേഷണ ചിത്രങ്ങളിൽ അപേക്ഷിച്ച് ഇതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾ കാരാണ്അതിലെ പ്രതികള്.
ന്നി നമ്മളാരും നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു കഥയുടെ അവസാനമാണല്ലേ? നമ്മൾ ഈ കുറ്റാന്വേഷണ ചിത്രങ്ങൾക്ക് പൊതുവേ
എങ്കിൽ ഞാൻ ആ കഥയുടെ അവസാനം എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര പ്രിയപ്പെട്ടതെന്ന് ഞാൻ വ്യക്തമാക്കാം.
ഓ അതെയോ കുറ്റം ചെയ്ത ചിത്രങ്ങൾ പൊതുവേ നമുക്കൊരാകാംക്ഷ വരുതരാക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്. പൊതുവേ നമ്മൾ കഥ തന്നെ സാ നമ്മൾ മനസ്സിൽ തന്നെ സങ്കല്പിക്കും. അടുത്തത് ഇന്നതായിരിക്കും സംഭവിക്കുന്നത് പക്ഷെ മറിച്ചായിരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരം ആ കഥ അവസാനമായിരിക്കും കഥാവസാനമായിരിക്കും ആ ചിത്രത്തിനുള്ളത്. ഞാൻ ഈ ഇടയ്ക്ക് അവസാനമായി കണ്ട കുറ്റാന്വേഷണചിത്രം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മദർശിനിയാണ്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം മെന്ന് വെച്ചാൽ നമ്മൾ പോലും അ ഒരു വിചാരിക്കാത്ത പ്പ ഒരു കഥാ അവസാന രംഗമാണ് അതും അതിന അതിലുള്ളത്.
അതെ അത് വളരെ ശരിയാണ്. സൂക്ഷ്മദർശിനി ഞാനും കണ്ട ചിത്രം തന്നെയാണ്. അതിനകത്ത് നസ്രിയയുടെ ഒക്കെ അഭിനയം അത് നമുക്കങ്ങ് ഇഷ്ടപ്പെടും നമ്മൾ നമ്മളാണ്
അതെ അതെ എടുത്തു പറയേണ്ടതാണ്. ആ ചിത്രത്തി ത്തിലെ ആ ന്ത് പ്രധാന കഥാപാത്രമായി നിൽക്കുന്ന നടിയുടെ അഭിനയം അത് എടുത്ത് ത്ത് പറയേണ്ട ഒരു ഒന്നാണ്. നമ്മൾ പൊതുവെ നമ്മളും വിചാരിക്കും അയ്യാളായിരിക്കാം ചെയ്തത് അയ്യാളായിരിക്കാം പക്ഷെ മറിച്ചായിരിക്കും സംഭവിക്കുന്നത് അത് വളരെ ഒരു കുടുംബപരമായിട്ടൊക്കെ ഒത്ത് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. അതും അല്ല നമുക്കിപ്പം സാമൂഹ്യ പ്രസക്തിയ ഉള്ള ചിത്രങ്ങളും തന്നെയാണ് ഈ രണ്ടു പറഞ്ഞ ദൃഢവായാലും സൂക്ഷ്മദർശിനിയായാലും
അതെ അത് വളരെ ശരിയാണ് നമ്മൾ സൂക്ഷ്മദർശിനിയില് ആ അമ്മുമ്മേയാണ് കൊല്ലുന്നത് അമ്മുമ്മയാണ് മരിച്ചത് എന്നൊക്കെ നമ്മളങ്ങ് വിശ്വസിച്ചു പോകും. പ ക്ഷെ അവസാനമാണ് നമ്മൾ അറിയുന്നത് അല്ല മറിച്ച് അമ്മൂമ്മയാണ് വില്ലത്തി എന്നറിയുമ്പോൾ നമ്മുക്ക് തന്നെ അങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. അല്ലേ?
അതെ അതെ വളരെ നല്ലൊരു കാ അഭിപ്രായമാണ് പറഞ്ഞത് കാരണംന്ന് വെച്ചാ നമ്മളു പോലും അറിയുന്നില്ല അതും അതില് കഥം കഥ അവസാനം എന്ന് പറയുന്നത് സ്വന്തം അമ്മയാണ് സ്വന്തം മകളെ കൊല്ലാനായിട്ട് സമ്മതിക്കുന്നത് അത് ഇപ്പം നമ്മുക്ക് പോലുംസങ്കൽ പ്പിക്കാൻ കഴയില്ല എന്നാലും നമ്മള് യാഥാർത്ഥ്യ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ പുറമേ മനുഷ്യൻ മാറി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പൊ ഏതൊരു സാഹചര്യം വന്നാലും സ്വന്തം അഭിമാനത്തേക്കാൾ വലുതൊന്നുമല്ലോ മനുഷ്യന് അപ്പം നമ്മുടെ സാമൂഹ്യ പ്രസക്തി നമ്മുടെ സമൂഹ പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെ ചിത്രീകരിക്കുന്ന ത്രം തന്നെയാണ് സൂക്ഷ്മദർശിനി.
അതെ അത് വളരെ ശരിയാണ്. ഹെ നമ്മുടെ സമൂഹത്തിൽ എല്ലാരും വിശ്വസിക്കുന്നത് ആൺ പെണ്ണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറം വേറരു. വേറൊന്നും ഇല്ല എന്ന് അവര്. അവരെ അങ്ങ് സങ്കല്പ്പിച്ചക്കുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും. പെണ്ണിന് പെണ്ണിനോട് പെണ്ണിനെ തന്നെ കല്യാണം കാഴ്ച അത് വളരെ നാണക്കേടാണ് കുടുംബപരമായി കുടുംബത്തിനെ അത് ബാധിക്കും. എന്തൊക്കെ കാണിച്ചു തരുന്നതോ അതൊക്കെ തെറ്റാണ് എന്ന് കാണിച്ചു തരുന്നത ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു സൂഷ്മ. മദർശ
അതെ അതെ ഈ പറഞ്ഞ സിനിമകളിലൂടെ തന്നെ നമുക്ക് ആ എന്താണ് ഈ പുറമേ നിന്ന് കാണുന്ന പോലല്ല അ അകമേ ഉള്ളവരുടെ മനസ്സും. മനുഷ്യന് മാറിക്കൊണ്ടിരിക്കും നമുക്കൊരു സാമൂഹിക ബോധവും ഉ നമുക്ക് തരുന്നുണ്ട് കാരണം ഈ സൂക്ഷ്മദർശിനി പോലെ തന്നെ ദൃഢം എന്ന് പറ പറയുന്ന എടുത്തു പറയേണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു താങ്കൾ പറഞ്ഞത് താങ്കൾക്ക്. അതരു കുറ്റൻസൻ നല്ലൊരു ചിത്രമല്ലേ
അതെ അത് വളരെ ശരിയാണ് ദൃഢവും എടുത്തു പറയേണ്ട സിനിമയാണ്. കാരണം നമ്മളെ രക്ഷിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അപായ ത്തിൽപ്പെട്ടാൽ ഓടിയെത്ത് നമ്മളൊന്ന് വിളിച്ചാൽ ഓടിയെത്ത് നമ്മളെ രക്ഷിക്കുന്ന കാവൽക്കാർ തന്നെ അതിനകത്ത് വില്ലന്മാരായി മാറുമ്പോൾ നമ്മൾ തന്നെ ഭയപ്പെടുകയും ഞെട്ടിയും പോകും. അത് അത് മാത്രമല്ല നമ്മൾ നല്ലവരാണെന്ന് വിചാരിക്കുന്ന എല്ലാവരും. നല്ലവരല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമ കൂടിയാണ് ദൃഢം
അതെ അതെ ഇപ്പൊ താങ്കൾ പറഞ്ഞ അതെ അതെ വളരെ ശരിയാണ്. ഇപ്പ നമ്മള് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരായിരിക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നവര്. കാരണം ആ അതുംരു സാമൂഹ്യ പ്രസക്തി ഇപ്പൊ നമ്മുടെ ഇപ്പം ജീവിതത്തിലായാലും ഏറ്റവും കൂടുതൽ. ആ് നമ്മളിപ്പം നമ്മുടെ സന്തോഷത്തിനന് എല്ലാത്തിനും. നമ്മു കുറേ തന്നൊയിട്ടും നല്ല നിങ്ങൾക്ക് നല്ലതേ വരമൂ എന്ന് പറയുന്നവർ തന്നെയായിരിക്കും അവസാനം നമ്മളെ ചതിക്കുന്നത്. നീ പറഞ്ഞ സിനിമളിലൂടെൊക്കെ തന്നെ ആ സാമൂഹ്യ പ്രസക്തി ഏറെ വളരെ പ്രസക്തമാണ് ഈ രണ്ടു ചിത്രങ്ങളിലും
അതെ അത് വളരെ ശരിയാണ് അത് മാത്രമല്ല ചിത്രങ്ങൾ നമുക്ക്. കൂടുതൽ അറിവുകൾ പകരുന്നവയാണ് നമക്കിപ്പോ വായിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാലോ മാത്ര മനസ്സിലാകുന്നവർ കാണും വായിച്ചാൽ മാത്രം മനസിലാവുന്നവരാണ്. പക്ഷേ ചിത്രങ്ങളിലൂടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠി വ്ക്കാനും ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നറിയാനും. ഇതൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കാനും ചിത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ടല്ലേ
അതെ അതെ ഇപ്പൊ നമ്മള് ചിത്രങ്ങൾ പലപ്പോഴും നമ്മള് വായനൂടെ തന്നെ വളരണമെന്നില്ല ഇപ്പ ചിത്രങ്ങൾ ഇപ്പ നല്ല ചിത്രങ്ങൾ കണ്ട തന്നെപ്പ കുറ്റൻഷൻ ചിത്രങ്ങൾ കാണ തോറുന്ന അവിടെമ്പ മനസ്സിൽ ഇപ്പം ഒരു കുട്ടിക്ക്പ്പം കുന ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷടംന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ കാണുമായിരിക്കും ഒരു പോലീസ് ഓഫീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവണം എന്ന് പറയുന്നവർക്കൊക്കെ കുറ്റവശ ചിത്രങ്ങൾ. നല്ലതാണ് അവരുടേതായ കുട്ടികൾക്ക് അത് വളരാനും അവർക്കിപ്പോ തെറ്റ് തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള കുറ്റന ചിത്രങ്ങളും അല്ലാതെ ഇപ്പം കുറ്റന്റെ ചിത്രങ്ങൾ മാത്രമല്ല ഏത് ചിത്ര ആയാലും ഇപ്പ അവർക്ക് ത് നല്ലത് ചീത്ത എന്നൊരു തിരിച്ചറിവ് ബോധമുണ്ടാാവാനും നമ്മളെ വളരെയധികം ചിത്രങ്ങൾ നമ്മളെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്.
അതെ അത് മാത്രമല്ല ചിത്രങ്ങൾ കാണുന്നത് മോശമാണ് എന്നൊരു തലമുറ അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചി ചിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട അവസ്ഥ വന്നു എന്നന്ന് വെച്ചാൽ നമുക്കൊരു തെറ്റ്. തെറ്റോ ശരിയോ നമ്മൾ പറഞ്ഞ് കൊടുക്കുന്നതിനേക്കാൾ നല്ലതായിട്ട്
കർശനമായിട്ടും പറയും ഒരു ചിത്രവും കാണരുത് ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങളെ നശിച്ചു പോകും. നിങ്ങളുടെ ഭാവിയെ അത് ദോഷകരം ബാധിക്കും. പക്ഷെ അങ്ങനല്ല മറിച്ച് നമ്മള് ചിത്രങ്ങളും കാണണം കുട്ടികള അത് കണ്ട് വേണം ഇപ്പ ശരി തെറ്റെന്ന് പറയണമെങ്കിൽ അവർ അവർക്ക് ഒരു സ്വയമൊരു തിരിച്ചറിവ് ബോധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുട്ടികളെ ചിത്രം കൂടെ കാണാൻ പഠിപ്പിക്കണം. അവർക്കത് മനസ്സിലാക്കിപ്പിക്കണം അപ്പം കുട്ടികൾ താനെ അത് തിരിച്ചറിവ ഒരു ബോധമുണ്ടാകും. കുട്ടികൾക്ക്.
അതെ അത് വളരെ ശരിയാണ്. താങ്കൾ പറഞ്ഞത്. ഇപ്പോഴത്തെ കുട്ടികൾ ചിത്രങ്ങൾ കണ്ട് തന്നെ വളരണം അതിനെ വിലക്കേണ്ട. ആവശ്യകതയൊന്നുമില്ല. കാരണം പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതും ആഹ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും ചിത്രങ്ങളിലൂടെയാണ് ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നെൽ അല്ലെങ്കിൽ കിട്ടിയ അറിവിനപ്പുറം കൂടുതൽ അറിവ് അവര് ആർ ആർജിക്കേണ്ടത് ഈ സമൂഹത്തിൽ അല്ലെ ഇപ്പോഴത്തെ സമൂഹത്തിൽ അനിവാര്യമാണ്. അതിനന് ഏറ്റവും സഹായ തരമായതും ചിത്രങ്ങൾ തന്നെയാണ് അല്ലേ
അതെ അതെ നമ്മുടെ കാലങ്ങളില് മാതാപിതാക്കൾ ഇപ്പ നമ്മുടെ അച്ഛനമ്മമാര് പറഞ്ഞിരുന്നു. ആഹ് ഇപ്പ ചിത്രം പൊതുവേ നീ കാണരുത്. ചിത്രം ചിത്രം കണ്ട എങ്ങനെയാണ്? ചിത്രം കണ്ടാ നീ നശിച്ചു പോകും നിന്റെ ഭാവിയെ നിന്റെ പഠനത്തെ അത് ബാധിക്കും എന്നായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലം എന്ന് പറയ മറിച്ച്ന്ന് പറയുന്നത് കുട്ടികള എപ്പോഴും താല്പര്യപ്പെടുന്ന ചിത്രങ്ങൾ കാണാനാണ് അവർക്കത് ശരി തെറ്റെന്ന് ഏതെന്ന് അവർക്ക് മനസ്സിലാകൻ പറ്റും അപ്പൊ പൊതുവെ ഇപ്പം കുറ്റനുശോ ചിത്രങ്ങളായാലും ഏത് ചിത്രങ്ങളായാലും പൊതുവെ അവരുടെ ഒരു തിരിച്ചെറു ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കും ട്ടെ പല ചിത്രങ്ങളിലായാലും കുട്ടികൾക്ക്ത് നല്ലത് ചീത്തയന്ന് അറിയുവാൻ സാധിക്കട്ടെ. എന്ന് നമുക്ക് വിശ്വസിക്കാം ആ ഇത്രയും നേരം എന്നോട് സന്തോഷത്തോടെ സംസാരിച്ചതിന് നന്ദിയുണ്ട്.
എനിക്കും നന്ദിയുണ്ട്. സന്തോഷം.